ഇല്ലടാ കഴിച്ചില്ല
ഇവിടെ ഫുഡെല്ലാം കഴിച്ച് കയിഞ്
ഇപ്പഴേയോ
അത് മക്കള് വിശക്കുന്ന് പറഞ്ഞോണ്ട് വേഗം കഴിക്കും അല്ല നമ്മ ഈ സമയത്ത് കഴിക്കും വൈകിട്ട് കയിക്കൂല നേരത്തെ കയിക്കും നേരത്തേ ഉറങ്ങും
ഓഹ് ഓഹ് ആഹ് ഇവിടെ നമ്മള് കഴിക്കുന്നതും താമസിച്ചാ ഒറങ്ങുന്നതും താമസി
എണീക്കുന്നതോ
എണീക്കുന്നത് താമസിച്ചായിരുന്നു ഇപ്പോഴല്ല നേരത്തെ എണീ ക്കും പിള്ളേർ രണ്ടുപേരേം സ്കൂള് വിടണ്ടേ റ്റ് ഒരാളായിരുന്നപ്പോ കൊഴപ്പവി ല്ലായിരുന്നു ഇപ്പൊ രണ്ടു പേർക്കും ഇല്ല പറ്റുന്നില്ല നേരത്തെ ഹസ്ബൻഡ് വിളി യ്ക്കുമ്പോഴും താമസിക്കും ഇപ്പൊ അവിടെ സൈറ്റിൽ ആള് ടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ലീവാ
അല്ല നാളെ നാളെ ഇപ്പം പ്രശ്നവില്ല
നാളെ ഇനി കുഴപ്പവില്ല ആൾക്കും കുഴപ്പവില്ല ആള് നാളെ ഓഫാണല്ലോ സൺഡേ അവർക്ക്
ആഹ് ഇപ്പൊ ഞായറാഴ്ചയാണല്ലോ ലീവ് അവധി ആഹ് അറിയ അറിയ വെള്ളി പണ്ട് വെള്ളിയേ ര്ന്നു ഇപ്പോ
പണ്ട് വെള്ളിയായിരുന്നു പണ്ട് ചേട്ടന്മാരൊക്കെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു വിളിക്കുന്നെ.
ആഹ് അതപ്പ പള്ളി ജുമഅക്ക് പോവാൻ വേണ്ടി അങ്ങനെ
ഉം
എന്താ നീ രാത്രിത്തേക്കെന്താ
ചോറും മീൻകറിയും ഒക്കെ ഇരുപ്പുണ്ട്
അപ്പൊ ചോറൊന്നും കൂടെ ചൂടാക്കോ?
ഇല്ല അങ്ങനെന്നെ ക്കുന്നാ നമ്മടിവിടെ രാ തണാഹ് കാണും വെള്ളം വെള്ളം ചൂടാക്കിയാമ്മള് കുടിക്കുന്നെ അല്ലാതെ ചോറ് അത് തന്നാ കഴിക്കുന്ന് ഇ ഇല്ല ഒന്നും ഇല്ല
അതിനും നല്ല നേരം തണുത്തിട്ടില്ല ഇണ്ടാവാടി
അത്ര തണുപ്പില്ല നമ്മുടെ ഇവിടെ അങ്ങനെ ഫുഡ് അത്രയും തണുക്കത്തില്ല നമുക്ക് തണുപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ ഫുഡ് ഒന്നും അത്ര അങ്ങനെ താണ്ക്കത്തോന്നില്ല
ഞാനിപ്പ അങ്ങനെ കഴിക്കയാണെങ്കിൽ തന്നെ ഒന്ന് ഇപ്പ ഉച്ചക്കത്തെ പ്പ ഞ്ഞാ ആഹ് മന്തിയല്ലേ വെച്ചു ഉച്ചക്കെത്തത് ഇപ്പ ഒന്ന് ചൂടാക്കി ഒര് ഇളം ചൂടോടെ കഴിക്കും
ഉം എനിക്ക്‌ ഇനിയിപ്പ നാളെ കടയിൽ പോയി സാധനം മേടിക്കാനുള്ള സമയം കി ട്ടത്തില്ലഅല്ലെങ്കിൽ ഞാൻ നാളെയൊന്ന് ഉണ്ടാക്കിയേനെ
ഇന്ന് ഇബടെ പോയിട്ട് വരുമ്പോ വാങ്ങണായിരുന്നു
ഇന്നേ ഞാൻ പറഞ്ഞില്ലേല്ലേ മഴ ഫ്രണ്ട്സ് അങ്ങ് പോയത് കാരണം
കടലി പോയി മഴ പെയ്തില്ല അപ്പൊ തിരിച്ച് വരുമ്പോം വെറുതെ വരിയല്ലര്ന്ന്
അല്ല നമ്മുടെ അവടെ അവ അങ്ങോ ട്ട് കടയൊക്കെ അങ്ങനെയുള്ള കടയൊന്നുംല്ല. ഈ പറഞ്ഞ നാരങ്ങ അതൊക്കെ കിട്ടണങ്കിൽ അപ്പുറത്തോട്ട് പോണമായിരുന്ന്. കടലിന്റെ ആഹ് ഫാഗ് അവിടെ പറ്റത്തില്ലായിരുന്ന്
പാക്കറ്റ് കിട്ടും ഇപ്പം ഇല എട്രൂ ഒമ്പത് രൂപ അഞ്ച് രൂ
ആഹ് അത അത് അതിനുള്ള ഷോ പോവാൻ നമ്മള് പാല ഇറങ്ങിയൊക്കെ അപ്പുറം പോണമായിരുന്നു
ഉം നമക്കടുത്തേൽ നോക്കാം
അതൈനിയാട് ത്ത ആഴ്ചയ വല്ലോ ഒന്ന് നോക്കണം അതിന് മുമ്പ് പോയി സാധനമേ
ആഹ് അടുത്ത ആഴ്ച രണ്ടാം ശനി വരുന്നുണ്ട് ഞായറ് വരുന്നുണ്ട്.
ആഹ് എനിക്ക് മോളുടെ ബർത്ത്ഡേ യുവ ഇരുപത്തി രണ്ടാം തീയതി അങ്ങനൊണെങ്കിൽ ബർത്ത് ഡേ ടൈം ദിവസം അത ഉണ്ടാക്കും പക്ഷെ അതിന് മുമ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ നമുക്ക് ബർത്ത്ഡേക്ക്
പകുതി അപ്പൊ പ എന്റെ അനത്തി വരൂലേ അപ്ളേക്ക്?
ആഹ് ആഹ് വരും
ആഹ് അതിന് മുമ്പ് ആക്കി നോക്ക് നമുക്ക് ഏയ് റെഡി ഏയ് അതെ തായിട്ടിട്ട് ആ ആദ്യം വറെടിയാ ഇത് ആഹ് ആഹ് പകുതിയില ആക്കിയാതിയല്ലോ അപ്പൊ പിന്നെ ഒന്നും ഇടില്ലല്ലോ അത്രേല്ലും ണ്ടാവും താവുമ്പോ നമ്മുക്ക് കൊറച്ച കൂട്ടാലോ
ഉം
അത് നമ്മക്ക് ണ്ടാക്കിയത് റെഡി ആവോന്ന് നോക്കാം അല്ല നോക്ക്
മ് നോക്കാം നോക്കാം അങ്ങനെ ചെയ്യാം
വാങ്ങുമ്പോ തന്നെയള്ള അധികം വാങ്ങിയാ മതി പ്പൊ ഞാൻ വാങ്ങല് അഞ്ച് രൂപരെ ഏഹ് ഇതാണ് ഇലകള് അങ്ങനത്തെല്ല അഞ്ച് അതന്നെ പത്ത് ഗ്രാമള്ളു പക്ഷെ പാടുണ്ടാവും അത്രയോ പത്ത് പതിനഞ്ചെണ്ണം മക്കണ്ടല്ലേ ണ്ടാവും അതേപോലെ എല്ലാം ആ എല്ല എന്താച്ചാരി കൊറച്ചായിട്ട് വാങ്ങൂല്ലെ അതെ
ആ കുഞ് കുഞ് പാക്കറ്റ് ആ ഞാനങ്ങനെ ഇത് എ ഈ ഇലയൊക്കെ ഉള്ളൂ ഇല്ലാത്തത് ബാക്കിയുള്ള സാധനമൊക്കെ എന്തേൽ ഇരീ - ണ്ട് അതൊക്കെ ഞാൻ ഈ ബിരിയാണിയൊക്കെ ണ്ടാക്കാൻ വേണ്ടി അതിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് മേടിച്ച് വച്
അങ്ങനെയല്ല മറ്റേ ചേരി ഒരു കൊറച്ചിങ്ങനൊയിട്ട് ഒന്നിചെല്ലാതെ ലൂസായിട് തരുല്ലോ അത് ഭയങ്കര പൈസയാ. ഞാൻ വിനഞാനന്തൊക്കെ ചോദിച്ചു എന്താ മറ്റേ ആ പൂവെന്താ? ഗ്രാമ്പു ഗ്രാം ഗ്രാമ്പു ഞാൻ ചോച്ച ചിന അവര റിയ നൂറ്റി നാൽപ്പൊന്ന്
ആ ക്ഷെ നിക്ക് ഞാൻ മേടിച് വെച്ച് അങ്ങനൊടാ ചെറിയ പാക്കറ്റ് അത്ര ആ റേറ്റ് എങ്ങാണ്ടാ
ഞാൻ വാങ്ങിയത് മുപ്പ പത്ത് ഗ്രാം മുപ്പത്ത എത്ര? ഈ ഈ മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് അങ്ങനെയാ വാങ്ങിയ
അങ്ങനെ കിട്ടുവല്ലേ?
ആ ചെറിയ വക്ക അപോലെ പത്ത് ഗ്രാം നമുക്ക
മതി ആ ഇതിപ്പോ നമ്മൾ ഇരിക്കുന്നത് ഒത്തിരി നാൾ ഒരിക്കത്തും ഇല്ല സ്മെല്ലൊക്കെ പോകത്തില്ലേ
ആഹ് ഇതിന അങ്ങനെയാ വാങ്ങൂ ഞൻ ഇപ്പം പറഞ്ഞില്ലേ മസാല പറഞ്ഞില്ലേ അത ആക്കിയാലൊ നമുക്ക് ഒരു അഞ്ചാറൂട്ട ആക്കേണ്ട മസാല അതില ഇണ്ട് ഒറ്റടിക്ക് തന്നെ ആയി പിന്നെ അത് മസാല പിന്നെ- ക്കണ്ടല്ലോ?
ആഹ് പിന്നെ അതാ അപ്പൊ ഞാൻ
മേഗി കട്ടകൾ അതല്ലാം രണ്ട മൂന്നണ്ണം വാങ്ങിയത് ഫ്രഡ്ജ വെച്ചാ മതിയല്ലോ പിന്ന പിന്നെ അതിന പോവാൻ കയില്ലല്ലോ ആഹ് അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ കോഴിക്ക് മസാല തേക്കുന്ന പറഞ്ഞന്ന്ല്ലെ അതേപോലെ ആക്കീട്ട് ഇപ്പൊ എയർഫ്രയർ അങ്ങനെയല്ല ഉണ്ടെങ്കിൽ വലയ ചിക്കനിക്ക് വല്യ ചിക്കല്ലടിയ മാ അൽഫാമിന്റെ കഷ്ണമായിട്ട് മുർച്ച് ആഹ് മന്തില്ല ന്ന് മന്തിവേം നിക്കലാ അൽഫാമിന്റെ പിന്നെ ഇത് പിസായ്ട്ട് കിട്ടൂലേ മുറിച്ചിട്ട് വാങ്ങല വേല്ങ്ങേ അങ്ങനെ കീറിട്ട്ട്ട് ആഹ് ഈ ഇതേ മസാല വെച്ച് എയർഫെയറിൽ ആക്ക്യാലും അടിപൊള്യാണ്.
ആണല്ലേ
എണ്ണ എണ്ണ ഇപ്പയ്മല് തേച്ച് താക്ക്യോണ്ട് പിന്നെ ഇതാക്കണ്ടല്ലോ മർ ച്ചൻ തിരിച്ചും ആഹ് അങ്ങനെ ആക്കിയാൽ ഇപ്പൊ ഇത് ഇപ്പോ ഞമ്മ കഴിച്ചില്ല ഈ അൽത്തെ ചിക്കൻ അൽഫാമെന്നെ മം ഏഹ് എണ്ണേല്ട്ട് വറ്ത്തെട്ത്ത് എടുക്കുന്നില്ലെ അതേ ടേസ്റ്റാ
ആഹ്
ഇല്ല ഇവര് കൊർച്ച് ചെർങ്ങനെ ഏഹ് കഷ്ണങ്ങളാക്ക്യോണ്ടെയ് കൊർച്ച് ചെർതായി പോയി അപ്പൊ അത് കൊർച്ച് തൊടുമ്പോ തന്നെ സോഫ്റ്റ് കാരണം ഇതായിപ്പോയി കൊർ കോർച്ച് വെൽതാണെങ്ങ അവൻ തൊടുമ്പോ വിഴ്ങ്ങൂലല്ലോ
വേ ആഹ് ആഹ് അല്ല നമ്മള് പറഞ്ഞല്ലേ മുറിക്കുമ്പ അവരോട് പറയത്തില്ലേ അങ്ങനാ
ആഹ് അങ്ങനന്നും പറത്തില്ല ഞാഒരു ഇടത്തരന്ന് പറഞ്ഞല്ലോ അവര് കൊർച്ചൊക്കെ
ആഹ് പക്ഷെ എക്ക് നമ്മടെ ഇവടെ അങ്ങനാ ചെന്ന് പറയും പ്പൊ പിന്നെ ഇങ്ങനെ ആക്കി ഇതിനുള്ള
അല്ലെ ഇത് വെയ് വെയ് അങ്ങനല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത് നിക്ക് ഈ മസാല നീ ആക്കാ സാധനങ്ങളൊന്നും വാണ്ടെ ആഹ് ഒണക്ക നാരങ്ങെല്ലാം വാണോലോ പൊടിക്കുമ്പോ അന്നേരം അത് വാങ്ങുമ്പോ ഒരു രണ്ട് പേക്ക് വാങ്ങിക്കോ ഒമ്പത് രൂപക്ക് മൂന്നെണ്ണോല്ല പേക്കാന്ന് ഈ ഷോപ്പ് കടകളിലെല്ലാം കിട്ടാ
ആഹ് ആഹ്
അത്രേ അത് വാങ്ങിയാ ഒന്നാവൂല ഞാനെന്നാക്കുന്നറിയോ ഈ ഇവിടെ നാരങ്ങണ്ടാവൂല അത് ഫ്രഡ്ജിൽ വെച്ച് ച് ഒണങ്ങി ഒണങ്ങി പോവൂലെ അപ്പ ഞാൻ പൊർത്ത്ടും അതയ്ലെന്നെ ഒണങ്ങും അപ്പം ഈ അരി വേവിക്കുമ്പോ മന്തീടെ അരി വേവിക്കുമ്പോ ഞാം ഇടും അതും ഒണങ്യേതന്നല്ലെ കർ പൈത്തതല്ലല്ലൊ വെയ്ലത്ത്വെക്കാത്തോണ്ട് ഇവിടെ പൊർത്ത് വെച്ചാ കൊരങ്ങ് കൊണ്ടുപോവും
ആഹ് ആഹ് ഞാൻ നേരത്തെ ഒര് പ്രാവശ്യം എന്തോ എന്തോ ചെയ്തപ്പൊ ഇത്പോലി ഈ നാരങ്ങഒണ ക്ക ഇടണോന്ന് പറഞ്ഞപ്പോ ഞാനിത്പോലെ വീട്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒണങ്ങിയിര്ന്നു.
ആഹ് ഞാൻ അങ്ങനത്തെണ്ട് പിന്നെ നല്ലതൂണ്ട് ഞാം ഫ്രിഡ്ജില് ഇത് പൊർത്ത് വെച്ച് കൊറച്ചും കൂടെ ഒണങ്ങിക്കോട്ട് വെച്ച് അപ്പൊ കൊർച്ചും കൂടെ ഒണങ്ങുന്ന് ഫ്രിഡ്ജി വെച്ചാ അതന് മര കഷ്ണം പോലെ നിക്ക്ന്ന് ഞാൻ പറഞ്ഞ മസാല ഇണ്ടാക്കിട്ട് നീ നമ്മ ഇപ്പ ഇന്നലെ ഇവര് ചിക്കൻ കൊണ്ടന്നേരം അയ്ൽ രാത്രി കോയി കൊണ്ടന്നേരം രാത്രി കൊർച്ചെട്ത്ത് ഇനി പൊരിച്ചു. ഏഹ് ഫ്രൈയിലിട്ട്ട്ട് പൊരിച്ചു. ച്ചു അപ്പൊ കൊർഞ്ഞില്ലേ ഒരു കിലോ വാങ്ങിയ അന്നും കൊർഞ്ഞില്ലെ അപ്പൊ ഇല് കുറയൂലേ ന്ന്ട്ട്പറയാ ഐല് ഇത് തെകഞ്ഞില്ല ഞാം പർഞ്ഞു ഇന്നലെ തിന്നില്ലേ അപ്പ തെകയോയ്ച്ചു
ആഹ് ഇവടെ പിന്നെ നാള് ഇപ്പൊ കൊറവാണല്ലോ ഞങ്ങള് പിള്ളോരല്ലേ മോളങ്ങനെ
അല്ല നീ എന്താക്കാണ്ടറിയോ ഒരു രൺ ഈ മസാല ആക്ക്യാല് വാങ്ങുമ്പോ രണ്ട് രണ്ട് പീസ് വാങ്ങിയാ ആഹ് കൊറേവാണ്ടല്ലോ അൽഫാം പീസ് പോലെ രണ്ടെണ്ണം വാങ്യാ എസാറില് കറക്റ്റാവോലൊ നല്ല മസാലേച്ച് ഒന്ന് ങ്ങനെ പരീക്ഷിച്ചോക്ക്യോക്ക് ഈ മാസാല നല്ലത്ര നമ്മളെ ക്ക്‌ മസ ആ മസല്ല ആ മാൺമം കൊണ്ട് തന്നെ തിന്നോ അത് അങ്ങനെ ഒിവ കൊറ്റൊന്ന ഒരു പീസ ആക്കുന്നന്ന് രണണ്ട്പീസ ആക്കിയാലും പ്രശ്നം ഇല്ലല്ലോ തിന്ന്ലെ ആട വക്ക നമുക്ക് വേറെ എന്തെങ്കിലും നുള്ള നുള്ളി ഫൈഡ് റൈസ്ല്ല അലും കഴുതാ
ലാം
അല്ല ഇത് അങ്ങനെ ആല്ല ഒപ്പൊന്നും ഇടണ്ടല്ലോ ഇല്ലന്ന ഇടണ്ടല്ലോ അപ്പൊ അപ്പൊ ഒറ്റൊരു ഇതിത്താതി മഗി ഒപ്പ് നോക്കിട്ട് മാഗി ക്ക്‌പ്പ കുറേ ഇടണ്ട പിന്നെ ആഹ് എണ്ണം അധികമാവുമ്പോം എണ്ണം കൂട്ടുണ്ടായി ഇപ്പൊ പാടാക്കുന്നത രണ്ടെണ്ണംല്ല ഇടണ്ട ഇ ന ഒരു ഞാനി ട്ടെ ഒരു പാക്കറ്റില് രണ്ടെണ്ണ അഹ് പിന്നെ ഉ ഉപ്പ് ചേർത്തിട്ടാണ് അയിൽന്നെ ഉപ്പ്ണ്ടല്ലോ
ആഹ് ആഹ ഉം പ്പൊ പിള്ളോരൊക്കെ ഉറങ്ങിയോ അതോ
അത് നാളം ഏഹ് വിദ്യാലയത്തിന് അവധി ആയോണ്ട് മോക്ക് മദർസുണ്ട് പ്പൊത വാപ്പ മക്കളും ടി വി കാണാ
ആഹ്
ഉറങ്ങാനായിട്ടില്ല എട്ട് ഇരുപത്തേര അല്ലോ അട ഒമ്പതര അങ്ങനെ പറ
അഹ് നിങ്ങള് നിങ്ങള് നാലു പേരെ ഉള്ളോ പ്പ വീട്ടിൽ
ആഹ്‌ പിന്നെ അതയില്ലേ അതില്ല
ആഹ്‌ അല്ല ഹസ്ബന്റിന്റെ
ആഹ് ഭർത്താവിന്റെ അമ്മ അവര് ഉമ്മ ഉമ്മ അവരെ വീറ്റില്ലന്ന് നമ്മ ഇവിടല്ലേ ഉപ്പ മരിച്ചു പിന്നെ എട്ടന്
മാറിയതാ അല്ലേ
നമ്മ വീട് വെച്ച് മാറിയില്ല നമ്മ ജോലി ജോലി ഇവരെ വർ പണിക്ക് പോകുന്നതിന്റെ കുറച്ച് ഇങ്ങോട്ട് നമ്മ റൂം എടുത്തിട്ട് നിൽക്കുന്നു വാടെക്ക്
ഓ ഓ ഓ
വീടല്ലാ എടുക്കണ അത്രേ
ആഹ്‌
ആ വീട് വരെ വീട് നമ്മക്ക് ശരിയാവുല അത് അങ്ങാണ് പിന്നെ നമ്മുക്ക് പറ്റൂല്ല അത്ത കാലാവസ്ഥ പറ്റൂല ആന ഇറങ്ങും അതുകൊണ്ട് അങ്ങനൊന്നും നമ്മുക്ക് പറ്റൂല
ആഹ്‌
ഇവരെ ഏട്ടന്ണ്ടല് വര് വീട്ടുത്ത് പോയി പെങ്ങൾണ്ട് അയി വീടെടുത്തില്ല വാടകക്ക് നമെ കൊർച് ഇങ്ങോട്ടെന്നെയാണ് ഇവിടെത്തന്നെയാ ഈ നട്ടിലാ
ആഹ്‌ ആഹ്‌
ആ വീട്ടി ഇപ്പ എന്തായതു. അത് വിൽകായിക്കു ആരങ്ങോട്ട് പോവതോണ്ടേ പിന്നെ എടി ഞാൻ വിളിക്കാട്ടോ
ആഹ്‌ ആഹ് ശരിയടാ ശി